ഹലോ
ഹലോ
കേൾക്കണ്ടോ, ഓ ഉണ്ട്.
ആ കേക്കണ്ട്.
എന്തൊക്കെ? ഓ സുഖം തന്നെ എന്തൊക്കെയാണ്?
ചായൊക്ക കുടിച്ചാ? ഇല്ലേ, ഫോൺ നോക്കിരി ക്കാലേ. ഹലോ ഹലോ പോയാ ഹലോ ഹലോ കേക്കുന്നില്ലല്ലോ.